ഹലോ ഹലോ നല്ല വർത്താനോ കേൾ ആഹ് കേൾക്കണണ്ട്
ഉം
എന്തൊക്കെയാ വർത്താനം സുഖല്ലേ
ആഹ സുഖാണ്
എന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ഇല്ലല്ല കഴിച്ചിട്ടില്ല ഏ ആഹ ഇെന്താ
ഇന്ന് കോയി ചിക്കൻ കറുണ്ട് ചിക്കൻ കറുണ്ട് ചോറും ഉണ്ട് വേറെ ഒന്നും ഉണ്ടാക്കില്ല
ആഹ
ഉം അവിടെ എന്താ വിശീൽന്ന്
ഇവിടെ മെയിൻാണ്
മികറ എെത പച്ച
അല്ലല്ല പച്ചക്കറി സാമ്പാർ വെച്ചു പിന്നെ മീൻ പോൊയിച്ചു
ഉം
ഉം എന്തൊക്കെയ അവിടെ മായയൊക്കെ ഉണ്ടോ
ഇല്ല ഒന്നും വല്ല വയില
ആഹ
രാവിലെ കൊറച്ച ശേഷം കൊറച്ച നേരം ആയിട്ട് വൈതിീന് പിന്നെ മ ഫുള്ള് വെയില
മക്കളൊക്കെ എന്ത സ്കൂള് പോയോ
മക്കള് സ്കൂള് പോയി ഒരാൾ ഇവിടെണ്ട് ഒരാൾക്ക് ച ചിക്കൻ ബോക്സ് അറിയില്ലേ പൊട്ടിയറിന ആഹ അപ്പ അപ്പൊ നരമ്പും പൊട്ടിയാണ് അവന ആദ്യ പൊട്ടി ഉണ്ടായതാണ് അപ്പൊ അത് ഇല്ലോൽക്ക് പിന്നെ ആദ്യം ഉണ്ടായത് ആക്ക് പിന്നെ
ഉണ്ടായി ആദ്യം ഉണ്ടായി വന്നവർക്ക്ും ഒരുക്കും ഇണ്ടാവൂല
ആ പക്ഷെ അത് നർമ്പംപുട്ടിയായി വരും
അങ്ങനെുണ്ടില്ലേ ആ ആദ്യം പൊട്ടി ഉണ്ടായി കഴിഞ്ഞാ പിന്നെ അത് ഞരമ്പാ പുട്ടി അങ്ങനെ ആായി വരുവവുംല്ലേ
ആഹ അങ്ങനെയിരിക്ക അപ്പൊ സ്കൂള് വിട്ടാല് നരമ്പ ഈ പൊട്ടിന്നെ ഇല്ലാത്തവർക്ക് മറ്റ ചിക്കൻ ബോക്സ് ആായി മാറല്ലോ ഉ അ പിന്നെ സ്കൂളൊന്നും വിടാൻ പറ്റൂില്ല ഉം നാലാളുണ്ട്
ഏ ആരിക്ക ഉണ്ടായിക്കണ ചെറിയ ആൾക്കാ
എല്ലവേ നവ നി ആഹ് ഒ പത്താം ക്ലാസ്സിലാണ് ശ ആഹ
അതിന് ക്ലാസ് കട്ട ആാവുമ്പോളു അത് പത്താം ക്ലാസ്ക്കെ കവമ്പളേ ഗൃതിയേടാണല്ലോ
ആഹ
ആ എന്താണ് അപ്പൊ നല്ല പനിയല്ലക്കെ കരനി
ഇല്ല പനിയൊന്നുംല്ല നല്ല വേദനയാണ് വേദനയുണ്ടാവും ചറച്ചിലും ഉണ്ടാവും
ആഹ
വന അങ്ങനെയൊന്നും പൊന്തിീയിട്ടില്ല ഒരു ഭാഗം വലതു ഭാഗത്ത ആയിട്ട് അപ്പുറത്തുംപ്പുറത്തുയിട്ട് മുൻവശത്തും മേഖവാകുയിറ്റ
ആ
രണ്ട് ഭാഗത്തുണ്ടായിക്ക വേറെവിടെ ഇല്ല
ആഹ അത എങ്ങനെയന്ന് വെച്ചാല് മറ്റേ ഞമ്മളെ എന്താണ് പൊട്ടി തക്കാളിപ്പനി എന്നൊക്കെ ഈ ഭരണമായിരത്തതാവൂല്ലേ
ആഹ
അത് ഫസ്റ്റ് ഒരിക്ക ഇണ്ടായത കൊണ്ട് പിന്നെ സ്ട്രോങ്ങ് കുറഞ്ഞഞ് ഇതായതാവും
അതായിരിക്കും പക്ഷെ ഇത് സ്ട്രോങ് ആണ് ഉള്ളൊക്കെ ചെന്നാല് ആളന്നെ അടച്ച്ു പോവും
അങ്ങനെുണ്ടല്ലേ
ആഹ ശ്രദ്ധിക്കണല്ലോ ശ്രദ്ധിക്കണം മരുന്ന് തന്നെ നാല നേരൊക്കെ എ ഇത് തന്ന്
ആഹ അപ്പൊ നോക്കി നിങ്ങള് ചിക്കനൊക്കെ ആയി വെ അങ്ങനെ കറിയൊക്കെ ആകുമ്പോ മക്ക കട്ടാമറ്റല്ല
പൊരിച്ചും കച്ചൊന്നും കൊടുക്കരുത്ന്ന് പറഞ്ഞ പിന്നെ നമ്മള് പോറത്തുന്നുള്ള മന്തി അങ്ങനത്തെൊക്കെ ണ്ടല്ലോ ബിരിയാണി അങ്ങനത്ത ഒന്ന കഴഴുതറാ ആ അപ്പൊ ഓന വിചാരിച്ച എന്താ പൊരിക്കണം എന്ന വിചാരിച്ചത് ഓന വിചാരിച്ചായിട്ട് കറിയക്കി ബയിിച്ച വ വെള്ളം കൂട്ടാലോ
ആഹ് കറി കൂട്ട പാവാണ് നമ്മള് മാത്രം ഇങ്ങനെ
ആഹ പിന്നെ മറ്റ വല്ലത്തൊക്കെ തിന്നുമ്പോ കാണുമ്പോഴും ആ
ആ ആ ആ പിന്നെ വല്ിയ കുറച്ച് പറഞ്ഞാ മനസ്സിലാണ് രൂപ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല ചെറിയ മക്കളൊക്കെ ആണെങ്കിലാണ് പറഞ്ഞാലോ നമുക്ക് പറഞ്ഞാ കേൾക്കാത്തൊരൂപ ഉണ്ടാവല്ലോ മനസ്സിലാവാത്തൊരു- ഇത് അങ്ങനെ ആകുമ്പോ പിന്നെ കൊഴപ്പില്ല ഇങ്ങക്കെ എന്തെ പനിയൊക്കെനി
അല്ല ചുമയാണ് ജലദോഷം പിടിച്ചെന്ന്
ആഹ് ഈ കാലാവസ്ഥയുമായി ഇപ്പല്ലോ ഓർത്തും പനിതു ഞങ്ങൾക്ക് ഇവിടെ അതേമാതിരിനി മക്കൾക്ക് മാറി അടുത്ത ഇൻക്കും ക്ക് തുടങ്ങി അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ മാറി ശരിയായി വരുന്നുള്ളു
എല്ലോട്ത്തും അങ്ങനെന്നെ ഈ കാലാവസ്ഥന്റെതെ നോക്കണ്ട ഹോസ്പിറ്റലിന്റെ ഒക്കെ പോയാൽ ഫുള്ള്അതാണല്ലോ
ആണ് ഇപ്പ മഴ ന്റെ ടൈം ആണ് ഇപ്പ ഒരു രാവിലെ ഒരു നേരം മഴ യെയ്താ പിന്നെ വെയില് പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് മയക്കാർ മൂടി അങ്ങനെയൊക്കെ ഓരോ അവസ്തേലല്ലേ-
ആഹ് പണ്ടൊക്കെ മഴയാണെങ്കിതുള്ളി ചീമഴാർന്ന്- ഇപ്പ മഴക്കാലം ആയിട്ട് അതില്ലല്ലോ ഇപ്പൊ ഇപ്പൊ വെയിലറിച്ചത്
ആണ് അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉണങ്ങാൻ നല്ലൊരു സുഖാണ്
ആഹ് അത് സുഖാണ് നമ്മുക്ക് മയക്ക് മഴിം കിട്ടും
ഉം വെയിലിന് വെയിലും കിട്ടും പിന്നെ ഇപ്പൊക്കെ കൂടുതൽ രാത്രിയില മഴ അതൊണ്ടേ അതോരു കടക്കാല ആ ഒരു ചൂടു ഇല്ല അങ്ങനത്തൊക്കെ ഒരു
ആ
അത് മക്കള് അവിടെ അടുത്തെന്നെ സ്കൂള്
ആഹ് സ്കൂള് ഇവിടെ അടു തന്നെ വെല്ലാ ദൂരൊന്നും ഇല്ല മദ്രസ്സ സ്കൂളൊക്കെ അടുത്ത് തന്നെ അപ്പോ മദ്രസ്സക്ക് ഇവിടുന്നങ്ങട് പോകും ചായയും കൊണ്ടേ മദ്രസ വിട്ടിട്ട് ചായ കുടിക്കും ങ്ങട്ട് പിന്നെ അവിടു സ്കൂൾക്ക പോലാആ അങ്ങനെ പറഞ്ഞേക്കലാ ആ പിന്നെ ഇവിടെ വന്ന് ബുദ്ധിമുട്ടാവല്ലോ കുട്ടികളക്കെ അ നന്നായിട്ട് കൊണ്ട് പോരാ സ്കൂളും മദ്രസത്തക്കെ ആയിട്ട്-
ആ ഇവിട തന്നെ എൻറെ മക്കൾക്ക് അതേമാതിരി രണ്ടാളും കൂടി സ്കൂൾക്ക് പോവലായപ്പളേ മദ്രസ് വിട്ട് വന്ന് സ്കൂൾ വണ്ടി നേർത്തിയായി അപ്പൊ ഏ പോ ഒമ്പത് മണിയാകുമ്പോത്തിനും വണ്ടി വരു ഏ സ്കൂൾ വണ്ടി ഇപ്പോ പോവാൻ എന്തൊരു ബുദ്ധിമുട്ട പിന്നെ ഞാനത് പറഞ്ഞിട്ട് മാറ്റിപ്പോ രണ്ടാം ട്രിപ്പ് ഒക്കെ ആക്കിയങ്ങ അങ്ങനൊക്കെ ഇപ്പൊ മക്കള് പോണത് കയ്യൂലേ മക്കള് ചെറിയ മക്കളായതൊണ്ട് ഓര്ക്ക് ട്ട്ങ്ങ ആയി കിട്ടൂല
ആഹ് അതെന്നെ ബ പിന്നെ വൈകുന്നരം രാവിലെ പറഞ്ഞച്ചാ പിന്നെ വൈകുന്നേരം നോക്
ആ അതാണ് പിന്നെ വൈകുന്നേരം എപ്പള വെര നേരത്തെ വരോ
ആ നാലേ മുക്കാലൊക്കെ ആവും നാലേരുപൊക്കെ ആവും വിടാന് പിന്നെവര് നടന്ന് ഇങ്ങട് എത്തണ്ടേ
ആഹ് ആഹ് നടന്നാണ്ടാവൂലേ-
ആഹ് പിന്നെ ആ കുട്ടികളല്ലേ ഓല് ആകംപോലെ അടിപ്പാടി വർത്താനം കൂട്ട് പറിഞ്ഞ് അവിടെ ഈ നോക്കിന്ന് അത്രേ വേര് എത്തുള്ളൂ ഇവ്ടെ
ആഹ്
ഉം
വെങ്ങനെ കു അവിടെടുത്ത്- എന്താണ് ആളൊക്കെ ഉണ്ടോ മക്കൾക്ക് പോവാന് കൂട്ടൊക്കെ ഉണ്ടാ
ഇണ്ട് ഇനി ഇവിടുന്ന് എളേച്ചിന്റെ കുട്ടിണ്ട്- ഇവിടെ ഓലെ എളാപ്പണ്ട് ചെറിയ എളാപ്പ അത് ആ പോലും മീനറ്റ് രണ്ട് മക്കളുണ്ട് അപ്പൊ ഓല് നാലാളെന്നെ ആയില്ലേ
ആഹ്
പിന്നെ എന്റെ ചെറുത് പിന്നെ വാലവാടില അത് പിന്നെ മൂന്നണിക്ക് കൂട്ടാൻ പോണം ചെറുതുണ്ടിവിടെ ഇളച്ചി ഇള ആ ഇള ഇച്ചിന്റെ കുട്ടിണ്ട് ഇവിടെ ചെറുത് കൊളപ്പള്ളന്നെ രണ്ട് മാസത്തിന് മൂപ്പാണ് ത മൂപ്പ ഉള്ളൂ ഇളച്ചിയിലൊട്ടി രണ്ടാൾ കൂട് ആ് അപ്പൊ രണ്ടാൾ കൂ ഞാൻ കൂട്ടാൻ പോവാണ്ട ഇടുത്താട്ട്
ആഹ
ഉണ്ടാക്കല കൊണ്ടന്നൊക്കെ ഉ ആ അറിയ അപ്പൊ പിന്നെ അങ്ങനാണ് പോണല്ലേ ഈ ബുദ്ധിമുട്ട് നടാന്ന് പോയി കൊണ്ടരുന്നെ ഇങ്ങട്ട് കൊണ്ടുവരുമ്പോ ഒരു പോ കുട്ടികള അപ്പോ
ഒരിങ്ങനെ കളിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ തന്നെ കേക്കറോ കൊറച്ച് ദൂരണ്ടോ അ
ആ ഇല്ല ഇലെ സ്കൂളിൽ എടുത്ത് കറ്റണ്ട എന്നാലും നമുക്ക് വണ്ടി ഇതോണ്ട് അങ്ങനെ ഫോണി പിന്നെ പോതല എടുക്കേണ്ടി വരും നമ്മെ കാണുമ്പോൾും ഒരു കുറവ് കൂടുതലാണല്ലോ ആ അപ്പൊ ഓൽക്ക് ആഹ് അപ്പൊ പിന്നോര്ക്ക് നടക്കാനും കയ്യൂല
ആഹ്
ക്കാൻ കയ്യിണില്ല കയ്ലല്ലേന്റെ മകക്ക് വല്ല്യ മട്യാ എവ്ട്ക്കേഠ പോവുമ്പൊ നടക്കാൻ
ആഹ്
ഇനി ഇത് വണ്ടി ഉള്ളതൊണ്ട് അങ്ങനെ കയ്ച്ചിലായി
ആ അപ്പൊ പിന്നെ അത് കൊയപ്പല്ലല്ലോ
ആഹ്
മറ്റാ വണ്ടി ഓട്ടാന് അറിയും വാണം പിന്നെ അതുകൊണ്ട് ന്നെ അത് ഓട്ടലു ആയി ഒരു പോക്കും ആയി
ആ ആദ്യൊന്നും അങ്ങനെ വോട്ട് ആഹ് ഓട്ടലൊന്നും ഇല്ലേന് പിന്നെപ്പങ്ങനെ അങ്ങട് പഠിച്ച് എല്ലാരും പോണ കണ്ടപ്പ പിന്നെ നമ്മുക്കൊരു പൂ
അത് ശരിയാണ് അപ്പ അയ്ന് ആര് ആ അങ്ങനെ ഓട്ടാനറിയാ തോല് ആരും ഇല്ലല്ലോ
ആഹ് ഇന്റെ ഇൻ്റെ നാത്തൂൻ പറയും ഇപ്പങ്ങ ഇബലോടെ കുട് ളോടേയ് ഇങ്ങളെക്കെ ഒരു ഭാഗ്യം ഇങ്ങളെ ഇമ്മാക്ക്ങ്ങളെ കൊണ്ടട്ക്കാ ലോ പറഞ്ഞാട്ടെ ഞങ്ങളെക്ക ഞങ്ങള ഇമ്മാക്ക് വണ്ടിയില്ല അറിയില്ല ന്നൊക്കെ പറഞ്ഞാട്ടെ ആ
ആ പഠിച്ചാ നല്ലതാണ് നമുക്ക് അത്തി പെട്ടെന്ന് എവിട്ക്കേലൊക്കെ ഒന്ന് പോണങ്കിലും മക്കെ ഹസ്ബ ഓരോ കാത്തിരിക്കേണ്ട കാര്യൊന്നുല്ലല്ലോമ്മ ക്ക് വേഠ ഇട്ത്ത് പോവൊക്കെ ചെയ്യാലോ
ആ പിന്നെ ഓലും ഇവിടെ നാട്ടിൽ ഇല്ലെങ്കി പിന്നെ പറിം വേണ്ടല്ലോ നാട്ടി ആ നാ ഇല്ല്യ ഇപ്പൊ പോയിട്ട് അഞ്ചു മാസായി അപ്പൊ പിന്നെ അം അമ്മള ആ എന്തിനും വാണല്ലോ നമ്മള് വണ്ടിട്
അപ്പൊ പിന്നെ അങ്ങനെ ആവുമ്പോ അത് പഠിക്കന്നെ നല്ലത് അവനാന്റെ ആവ് ശ്യത്തിന് അങ്ങനെ പോവും ചെയ്യാ
ആഹ് എസ് ക്കില നമ്മള്പ്പോ വീട്ട്ക്കോണെങ്കി തന്നെ ആങ്ങളാരെ വിളിച്ച് വരുത്തണം ഓൽക്ക് അത് ഒരു ബുദ്ധിമുട്ടാവും
ആഹ് വീട്ട്ക്ക് ഇങ്ങളെപ്പളും അങ്ങനെ പോവോ
ആഹ് വീട്ട്ക്ക് എപ്പളുല്ല ഇങ്ങനെ രണ്ടു ഈസം ലീവ് കിട്ടണം അല്ലാ പോയിട്ടൊ ഒരു കാര്യല്ല കൊറച്ച് ദൂരം ഉണ്ട്
ദൂരണ്ടാവൂലേ
പിന്നെ രണ്ടീസേലും കിട്ടാഞാലേ
ആഹ് പിന്നെ മദ്രസ്സു സ്കൂളിൽ ലീവ് ഉണ്ടാവുമ്പോ മദ്രസ് സണ്ടാവും മദ്രാസ ലീവ് ഉണ്ടാവ്‌മ്പൊ സ്കൂള് അങ്ങനൊക്കെ അല്ലേ
ആഹ്
പിന്നെ മക്കക്ക് എങ്ങനെ സ്കൂൾട്ട് വരുമ്പോ ചായയും കടിയും അങ്ങനെ നിർബന്ധൊക്കെ ഇണ്ടോ
ആഹ് ചായ ഇങ്ങട്ട് ചോയ്ച്ചും പക്ഷെ ചോ ചെലപ്പോ ഇണ്ടാക്കിയൊട്ക്കും ചെലപ്പോ ഇവിടെ ബേക്കറി എന്തേയും വാങ്ങും ഇവിടെ കട അടുത്തന്നേണേ പിന്ന അവിടേണ് പറ്റ് ഞമ്മളെ അപ്പ പിന്നെ അവിട പോയിട്ട് ഓല് വാങ്ങി പൂ കൊണ്ടോരും
ആഹ് ഓര്ക്കാവശ്യല്ലത് ഓരന്നെ വാങ്ങിപ്പോരൂലേ
ആഹ് അവടെ മക്കളങ്ങനേ
ഇവിടെ മക്കള് ആഹ് ഓര്ക്ക് പിന്നെ ചായേം കടീം നിർബന്ധല്ല എന്നാലും ഞാനെന്തേലൊക്ക സ്കൂള് വിട്ട് തിന്നാന് രണ്ടും മടിയാണ് ട്ടോ അനെ തിന്നാൻ മുന്ന്ക്കില്ല മക്കളൊന്നല്ല അപ്പൊ പിന്നെ ഓര്ക്ക് എന്താണ് വെശന്ന്ങ്ങാണ്ട് വരിയല്ലേക്കാര അമ്മക്ക് അമ്മള കണ്ണ്ന്ന് മുന്നില് കാ തിന്ന്ണ കാണുമ്പളല്ലേ ഒരിതൊള്ളൂ തിന്ന്ക്കുന്ന് അപ്പാ ഒരിതിന് വേണ്ടി എന്തേലൊക്കെ കടിയട്ടിണ്ടാക്കി വെക്കല്ണ്ട് പിന്നെ ഐറ്റങ്ങ്ക്ക് കടിയല്ല ഓര്ക്ക് കളിക്കാൻ പോവലാണ് മെയിന്
ആഹ് അത് എല്ലാ കുട്ടികക്കൊക്കല്ലേ
ഉം പിന്നെ ഞാനും തന്നെ അങ്ങനെ കളിക്കാൻ വിടും അല്ലാതിങ്ങനെ ഫോൺലിങ്ങനെ കണ്ടിരിക്കണേലേറെ നല്ലത് മക്കളായിറ്റ്ള്ളാ ഒരു കളിയല്ലേ
ആഹ് ന്നാ ശരി ന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ഓക്കേ എന്നാ ശരി